ആ എന്തായി?
നല്ല വിശേഷം എന്തെയ്യാർന്ന്?
ഞാൻതെ യിവിടെ ഫോൺ നോക്കിരിക്ക്യാർന്നു ടീ നീ എന്തയുന്നു?
ഞാനും അതെ ബോറടിച്ചിരികാന്നു അപ്പൊ ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിച്ചു.
ഉം എന്തായി പറയെടി.
ആ എന്താ സംഭവംന്ന് വെച്ചാലേയ് ചേച്ചിക് ലോകത് എവിടെയങ്കിലും ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നു ഒരു ട്രിപ്പ് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിന്ന് വിചാരിക് അങ്ങനെയാണെങ്കിൽ എങ്ങട് പോവും?
ഓ അത് ആ ഒട്ടും ആലോചിക്കാത്ത എങ്ങനെ പറയാം അപ്പങ്ങനെ ചോദിക്കണാ ണെങ്കില് സ്വിറ്റ്സർലാന്റ്.
ഓ എനിക്ക്യും.. അത്ര ഇഷ്ട്ടാണ് എന്താപ്പോ ഇതിത്ര ആകർഷണം ന്നാണ് ഇൻക്ക് മനസ്സിലാവാത്തത്.
ആഹ് അ അത് അവിടത്തെ ഈ മഞ്ഞ മലകളൊക്കെ ഇല്ലേ പിന്നെ തടാകങ്ങള് ട്രെയിൻ യാത്ര പിന്നെന്താ പച്ചപ്പൊക്ക അതൊക്കെ ഇല്ലേ? അതൊക്കെ കാണുമ്പോ നല്ലൊരു സുഖല്ലേ പിന്നെ ഇപ്പോ ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ തെന്നെ എന്താ അങ്ങട്ട് പോണം ആഗ്രഹം വരൂല്ല അതൊണ്ടെന്നേ
ആഹ് ശെരിയാട്ടോ എ നിക്ക് അതുപോലെ തന്നെ ഇണ്ടല്ലോ മറ്റേ ജപ്പാനില്ലേ ജപ്പാനും ഭയങ്കര ഇഷ്ട്ടോണ്.
ആഹ് ജപ്പാനോ അതെന്താ?
അതെന്താന്ന് വെച്ചഴിഞ്ഞാല് അയ്യോ ഒരു മിനിറ്റെ ഞാനേ ആ ഓക്കെ അഹെന്താന്ന് വെച്ച് കഴിഞ്ഞാലെയ് അവടത്തെ ഒരു ക്ലെന്ലിനെസും ട്ടേ ക്നോളജി പിന്നെ മറ്റേ ചെറി ബ്ലോസംന്ന് പറഞ്ഞുണ്ടോരു സാധനോല്ലേ അതും പിന്നെ അവടത്തെ ഫുഡും പിന്നെ അവട് തവു കൾച്ചറൊക്കെ എന്തോ എനിക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട്.
ആ അതെലേ ഈ ചെറി ബ്ലോസം തെ ന്നെ കാണാൻ പറ്റിയെല് അത് ഒരു വല്ലാത്തൊരു അനുഭവണലേ കാണണന്നുണ്ട്.
അതെ പിന്നെ അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിലൊക്കെ ഒരിക്കല് യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതൊക്കെ നമ്മടെ ഒരു ഡ്രീമാണ്.
ഉം എനിക്ക് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോ നല്ല എന്താ പറയാ പ്രകൃതിനൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ട്ടോണ്. ഈ ഷോപ്പിങ്ങിന് ഷോപ്പിംങ് ഒക്കെ വെചോക്കുമ്പോ ഇൻക് ആ ഇച്ചിരി കൂടി പ്രാധാന്യം യാത്രയിൽ ഇങ്ങനെ പ്രകൃതിനെ ആസ്വദിക്ണതാണ്.
എനിക്കതെ നല്ല കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതൊക്കെ ആണ് എന്റെ പെരുവാടി.
ഉം
ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യ്മ്പോ ഈ ബജറ്റ് ഒക്കെ നോക്കിയേണ്ടി ഒക്കെ വരാലോ കൊറെ കാശാവൂല്ലേ ജപ്പാനൊക്കല്ലേ
അതെ ഇപ്പ പഠിച്ചേണ്ട് ജോലിട്ടിയാൽ ആദ്യം കൊർച്ച് പണമൊക്കെ സേവെയ്ത് വെക്കണം. ഇ പിന്നൊക്കെ ട്രിപ്പൊക്കെ പോണന്ന് ആഗ്രഹം ഉണ്ടെങ്കിലെ അങ്ങനൊക്കെയാണ് എന്റെ പ്ലാൻ.
ഉം നല്ല പ്ലാനാണ്. പിന്നെ ഞാനാ അതുപോലെയൊക്കെ ചെയ്യാന് ഇങ്ങനെ ആഗ്രഹിക്ക്ണ്ട് നടന്നാതി.
ഓക്കെ അപ്പൊ നമുക്കെയ് ഇനി കൊക്കില് ഒതുങ്ണെല് കൊ പറില്ലേ നമ്മളെക്കൊണ്ട് ഇപ്പ തൽക്കാലം എന്തും വിദേശ നമുക്ക് ചെറുതായിട്ട് ഒരെണം പിടിക്കാം ഇന്ത്യയില് പോവാന്ന് ആഗ്രഹള്ള ഒരു സ്ഥലം പറ
ഇന്ത്യൽ പോണങ്കില് ഞാൻ നോർത്ത് സൈഡ് പിടിക്കുള്ളു കാശ്മീര് അത് ഈ ഭൂമിലെ സ്വർഗ്ഗംന്നൊക്കെല്ലേ പറയ്ന്നത് വെറുതെല്ല അത് ഭൂമിയിലെ സ്വർഗംന്ന് പറഞ്ഞ കാശ്മീർന്ന് കേൾക്കുമ്പോ തന്നെ ആ വെള്ള കളറ് ഒരു സ്വർഗം തന്നെയ അത്
അതെ എനിക്ക് ഹിമാചൽ പ്രദേശ് ഇഷ്ട്ടാ ട്ടൊ അവിടത്തെ ആ മലയും പിന്നെ ആ ക്ലൈമറ്റ് ഒക്കെ കാണുമ്പോത്തനൊരു ഭംഗിയാണെങ്കിൽ കൊതി അവിടെയൊക്കെ പോവാനായിട്ട്
ഓ അത് ശരിയട്ടാ പിന്നെ നമ്മളിപ്പോ സ്വപ്നം കാണുന്ന സ്ഥലങ്ങളൾക്കെ എന്താ പറയാ ഒരിക്കലെങ്കിലും നേരിൽ കാണാ എന്ന്ണ്ട് കയ്യട്ടെ പ്രാർത്തിഥിക്കണ് കണ്ടാമതിയാര്ന്ന്
അതെ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം
ഉം ശരിയാ പിന്നെ അപ്പോള് അടുത്ത് ഈ കാണുമ്പോക്കെ നമുക്ക് ഒരേ സ്ഥലത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കൂടി സംസാരിച്ചാലോ കേക്കാണണ്ടോ ആ ഒച്ചധികം കേക്കുന്നില്ല എനിക്ക്
മൂടിയിരിക്കണ ഹലോ ആ ഇടക്കടക്ക് ഒച്ചാ വന്നണ്ട് പിന്നെ പോണ്
ഇപ്പൊ കേക്കാമോ
ആയിപ്പൊ കേൾക്കാം
ഞാനൊരറ്റ ഊത് കൊടുത്ത അങ്ങട്
ഓ ഊതിയാലൊക്കെ ഒച്ച വരുമോ
അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം
ഉം എടി നമുക്ക് ഇനി എല്ലാ
നമുക്കേ ഒരുമിച്ചരു ട്രിപ്പ് പോകാൻ പറ്റിയാല് എങ്ങനെുണ്ടാവും ന്നാണ് ഞാൻ ചോയിച്ചത്
ഓ ഓ അതൊക്കെ സൂപ്പറ ആയിരിക്കും പക്ഷെ നമ്മുടെ വീട്ടാര് നമ്മക്ക് സമ്മതിക്കണ്ടേ
അതെ ആദ്യം ഇന്ത്യയില് എവിടെലും പോയി തുടങ്ങാം എന്നിട്ടാ അപ്പൊ നമുക്ക് വിദേശക്കെ പിടിക്കല്
ഉം അതാണ് നല്ലത് ആദ്യം നമ്മക്കെ ചെറിയൊരു ട്രിപ്പ് അങ്ങട്ട് പ്ലാൻ ചെയ്യ പിന്നെ അ സക്സസ് ആയിട്ട് വല്യ വലിയ ട്രിപ്പുകൾ വിദേശം അങ്ങനെയൊക്കെ നോക്കാം വിദേശ യാത്രക്കെ
ചേച്ചിക്ക് ട്രെയിനിൽ യാത്രയ്യാനാണ് ഇഷ്ടം അല്ലെങ്കി ഫ്ലൈറ്റിൽ പോവാനാണോ ഇഷ്ടം
എനിക്ക് രണ്ടും ഇഷ്ട്ടാണ് പക്ഷെ ട്രെയിനില് യാത്രക്ക് ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ ഈ ജനലിലൂടൊക്കെ പൊറത്തോക്ക് ശ്ശെ! പൊറത്തോട്ടൊക്കെ നോക്കിയിരിക്കനേ അ നല്ല രസ
അയ് ശെരിയാണ് ട്ടാ. എനിക്കും അത് തന്നെ തോന്നിയെക്ണെ, പാട്ടൊക്കെ കേട്ട്, വിൻഡോകൂടെ പൊറ ത്തേക്കൊക്കെ നോക്കിന്നാ ടൈം പോണതോലും അറിയൂലാ.
ഉം, ആഹ്! പിന്നെയീ ഈ ഓരോ സ്റ്റേഷൻലും കിട്ട്ന്ന ചായയും പിന്നെന്താ ചെറിയ വടാ ചാ സ്നാക്സ് പരിപ്പുവട അങ്ങനെയൊക്കെ സാധനങ്ങളിണ്ടാവൂലേ അതൊക്കെ ട്രൈ ചെയ്യാനും നല്ല രസവല്ലേ.
ആഹ്, അത് ശെരിയാണ് ട്ടാ, അതൊക്കെ ട്രിപ്പിന്റെ ഒരു ഭാ ണ്ള്ളാ പിന്നെ എനിയ്ക്ക് ഏറ്റവും ബ്രാന്ത് പിടിക്കുന്നത് ഈ പാക്കിംഗാണെന്നേ. എന്തൊരു പണിയാണോരോ നോക്കുമ്പോ അപ്പൊറത്തത് മറന്നോവും.
ആഹ്, എനിയ്ക്കതേട്ടാ, പ്രത്യേകിച്ച് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തീ ബാഗിലീക്കി നെർ ക്കുന്നേ അണ്ട് ലാസ്റ്റ് ബാഗില് സലവും ണ്ടാവാതെയാവും.
ആ എനിയ്ക്ക് എപ്പഴും പറ്റ്ണാര്യോണ്. അവസാനം വേണ്ട ണ്ടാവൂല, വേണ്ടത്തതൊക്കെ പെറ്ക്കികൂട്ടി വയ്ക്കും ഞാനെട്ത്ത്.
ഉം, അത് ശെര്യാണ്. അതുകൊണ്ടിപ്പോൾ ഞാനെന്താ ഒരു ലിസ്റ്റ് ഒക്കെ എഴുതിവെച്ചിട്ടൊക്കെയാണ് ഓരോന്ന് ഓരോന്നൊള്ളത് പാക്ക് ചെയ്ത് വെക്കും.
ആഹ് അത് നല്ല ഐഡിയാണ്‌ട്ടാ പിന്നെ ട്രിപ്പോയാലമുക്ക് ഫോട്ടോ ആരെടുത്തിരുന്ന ഞാനോർക്കണത്
നീ ഇല്ലേ നിനക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടാളല്ലേ പിന്നെ
എനിക്ക് ഫോട്ടോയെടുക്കാൻ ഇഷ്ടാണ് പക്ഷെ എനിക്ക് നല്ല ഫോട്ടോ എടുത്തരാൻ ആളില്ല.
അത് വേണേൽ ഞാനത് ഏറ്റെടുക്കാം. ഞാൻ വേണേ സഹായിക്കാം അതില് പോരേ
അതു കൊള്ളാം അപ്പൊ ഞാനെന്നാപിന്നെ ചേച്ചിടെ ഫോട്ടോയും എടുക്കാം
ആഹ് ഡീല് സെറ്റന്നെ
അതെ പിന്നെ ഷോപ്പിംഗങ്ങൊക്കെ ചെയ്യോമ്മള്.
ആ നമ്മള് ബഡ്ജറ്റൊക്കെ വെച്ച് ആ കൊറച്ച് നമുക്ക് നോക്കാം. പിന്നെ ഓരോ സ്ഥലത്തൂന്ന് ചെറിയ ചെറിയ എന്താ സൊനേറൊക്കെ വാങ്ങി നമുക്ക് സെറ്റ് ആക്ക നോക്കാ
എനിക്കത് കാണുമ്പോ ആ യാത്രയുടെ ഒരു ഓർമ്മ വരും ശരിക്കും പറഞ്ഞാ.
ഉം അതെ പിന്നെ ഈ ഫോണിലുള്ള ഫോട്ടോസിനേക്കാളും എന്താ പറയാ ചില സാധനങ്ങളൊക്കെ സൂക്ഷിച്ചാല് വേറെ സന്തോഷല്ലേയത്
അതെ ഒരൂസം നമ്മടെയീ ട്രാവൽ പ്ലാൻ ശരിക്കും നടക്കോന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഉം അത് തീർച്ചയായും നടക്കൂടി അതുവരെ എന്താണ് നമുക്കിങ്ങനെ സ്വപ്നം കാണാം പിന്നെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം പോരേ
അതെ എനിക്ക് പറയനട്ട് തന്നെ ട്രിപ്പ് പോകാൻ കൊതിയാവണ്.
ഓ എനിക്ക് അതുപോലെ തന്നെ ആണട്ടാ.
ഞായൊരു കാര്യം ചോയ്ക്കട്ടെ
ഉം പറ എന്തായി
നമ്മുക്ക് ആഹ് ഡ്രീം ട്രിപ്പ് പ്പോ ശ്ശേ ഡ്രീം ട്രിപ്പ്ന്ന് ആഹ് ഡ്രീം ട്രിപ്പ് പോകാൻ പറ്റിയാല് നമ്മൾ ആദ്യം എന്തിയും
ആദ്യം നമ്മള് പോയന്തെയ്യും ആദ്യം എവിടേലും ഹോട്ടലില് പോയെന്താ ഫ്രഷാക്കും എന്നിട്ട് രമാ നമ്മള് പുറത്തൊക്കെ ഇറങ്ങി ബാക്കി സ്ഥല ഒക്കെ ചുറ്റിക്കാണും.
പക്ഷെ ഞാനുണ്ടല്ലോ ആദ്യം കുറെ ഫോട്ടോസ് അങ്ങോട്ടെടുക്കും പിന്നെ അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യും. എനിക്കതാണ് അത്യാവശ്യം
ഓ അങ്ങനാ പിന്നെ എനിക്കീ പുതിയ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇച്ചിരി പേടിയിണ്ട് അന്നാലും നോക്കാ ആ ഒരീതിക്ക്
ആഹ് എനിക്കില്ല ഞാനെന്താണെലും എല്ലാ സ്ഥ. ലത്തുവെത്തി അവിടത്തെ കൊറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ട്രൈചെയ്യും അതിലെനിക്കൊരു സ സംശയവില്ല
ഉം പക്ഷെ അതൊക്കെ കയിച്ചിട്ട് ഈ വയറിനെന്തേലും പണി കിട്ടിയാലേ എന്നാകുറ്റം പറയരുതൂട്ടാ
അങ്ങനെയൊന്നും സംഭവിക്കൂല്ല നമുക്ക് അങ്ങനെതന്നെ പ്രതീക്ഷിക്കാം
ഉം നമുക്കേ രാവിലെ നേരത്തെണീറ്റിട്ടേ. സൺറൈസൊക്കെ കാണാനും പോകാം എങ്ങനെയിരിക്കണു
ആ അതൊരു നല്ല ഐഡയാണിട്ടാ പിന്നെ വൈകുന്നേരം നമുക്ക് സൺസെറ്റും കാണാം.
ഉം പിന്നെ ഈ രാത്രിയില് ലൈറ്റ് ഒക്കെ കണ്ട് എന്താ വെറുതെ നട ന്നത് നല്ല ഫീലല്ലേ അതൊന്നും വേണെ ചെയ്യാം
ആ അത് ശരിയാട്ട ഫോണില് മാത്രം നോക്കാണ്ട് നമുക്ക് ആ മൊമന്റ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാലാ അപ്പാ.
ഉം ശരിയാണ്. പിന്നെ ഈ ചെലപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ തെരക്കില്ലേ സ്ഥലങ്ങൾ ആസ്വദിക്കാനും മറന്നോകും. അതൊരു പണിയാണ്
അത് ശരിയാണിട്ടാ ഞാനതെപ്പഴും വിചാരിക്കാറുള്ള കാര്യയാണ് അപ്പൊ നമുക്ക് കൊറച്ച് ഫോട്ടോസുമാത്രം എടുക്കാം ബാ ഇത് നമ്മുടെ മനസ്സിലിണ്ടാവൂലാ ആ ഓർമ്മകളൊക്കെ
ഉം എനിക്കത് കേൾക്കാൻ തന്നെ എന്തൊരു സന്തോഷം തോന്നുന്നു.
ആ എന്നെങ്കിലൊരു ദിവസം നമ്മൾ ഈ പറഞ്ഞതക്കെ ഓർത്തിരുന്ന് ചിരിക്കും.
തീർച്ചയായിട്ടും ഞാൻ അന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞഞ് നമുക്ക് ഇങ്ങനെ പറഞ്ഞഞ്. കളിയാക്ക നമ്മളെ തന്നെ അതെ.
ആ വരട്ടന്ന് ന്നെ.
മ്മ് വരട്ടെ വരട്ടെ പിന്നെ അതുവരെ നമുക്ക് ഈ പഠനം എന്താ ജോലിയൊക്കെ നന്നായിട്ട് നോക്കി അതിനുള്ളത് സേവ് ചെയ്തക്കാ എങ്ങനെയുണ്ട്.
അതെ അല്ല ഞാൻ ചേച്ചി ഒരു കാര്യം ആലോച്ചിട്ടുണ്ടോ?
എന്താടി.
ഒരു സ്ഥലത്ത് മുഴുവൻ ഒരു മാസം താമസിക്കാൻ അവസരം കിട്ടിന്ന് വിചാരിക്കി. അങ്ങനെയണെങ്കിൽ നമ്മൾ ഏതു സ്ഥലം ചൂസ് ചെയ്യും.
എനിക്ക് ജപ്പാൻ തന്നെ ഞാൻ നോക്കും. എന്താന്ന്ച്ചാൽ ഒരാഴ്ച പോയാല് എല്ലാം കാണാൻ പറ്റില്ലല്ലോ കൊറച്ച ദിവസം താമസിച് ആ അവിടുത്തെ ജീവിതരേഖയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ സെറ്റായി
ആഹ് അതെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വേണം ടൂറിസ്റ്റ് റ്റായി പോവുന്നതിനും അവിടെള്ള ആളെ പോല ജീവിക്കാൻ പറ്റിയാലും നല്ല രസമായിരുകൊലെ.
ഉം ആഹ് അപ്പൊ രാവിലെ എഴുന്നേറ്റു അടുത്തുള്ള ചെറിയ കഫേയിലൊക്കെ പോയേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്ക ക്ക്യ പിന്നെ എന്താ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളൊക്കെ ചുറ്റി ചുറ്റി കാണാലോ നമുക്ക്.
ഓകേൾക്കുമ്പോ തന്നെ അവിടെ എത്തിയ പോലെത്തെ ഒരു ഫീല ആണ് എനിക്ക് തോന്നുന്നത്.
ഉം പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക സംസാരിക്കാംശ്യം ഷിൻ ഷൂ
ഉം ഉം
ആഹ് അതെ... സംസ്കാര ആചാരങ്ങളും വേണമെങ്കിൽ നമുക്ക് അന്ന് ട്രൈ ചെയ്ത് നോക്കാം ജപ്പൻകാരല്ലേ
ആഹ് അതെ അതെ ഓ. ഓരോ രാജ്യത്തിന് ഓരോ പ്രത്യേകത ഉണ്ടന്നുള്ള പറയ ആ ശാംഷി ഷു പോലത്താ.
ആക്ഷോ കൊനട്ട. അഡ്വഞ്ചർ ഒക്കെയാണോ ഇഷ്ടം? അതോ എന്തെങ്കിലും റിലാക്സ് ചെയ്യുന്നതാണോ?
ആഹ് രണ്ടും ഇഷ്ടമാണ്.. ഒരു ദിവസം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്ഒ ക്കെ ചെയ്യഅടുത്ത ദിവസം വെറുതെ നമ്മൾ കറങ്ങിറിലാക്സ് ചെയത്ത നടക്കാം അങ്ങനെയാണ് എന്റെ ഒരു പ്ലാൻ.
ഉം എനിക്ക് അറിയാലോ റിലാക്സ് ചെയ്യാന കൂടുതല ഇഷ്ടം. സമാധാനമായിട്ടൊക്കെ നടക്കാൻ ഈ തിരക്കില്ലാതെ എന്താ പതുക്കെ ഓരോ സ്ഥലമൊക്കെ മെല്ലെ ചുറ്റി കാണാൻ എനിക്കിഷ്ടം
അല്ല അത് നല്ല ഐഡിയാണ് കാരണം നമുക്ക് നമ്മ സ്ട്രെസ് ന്ന് ഒരു റിലീഫ് കിട്ടാൻ നമ്മൾ പോണത് നമ്മൾ ഈ അഡ്വഞ്ചർ സാധനങ്ങളിൽ ഓടി കേറി അവിടെ അതിലും വലിയ സ്ട്രെസ് എടുത്തു അയ്യോ പത്തേന്ന് വിളിച്ച കാണിക്ക്നേക്കാളും ഭേദം നമുക്കിത് ഇച്ചിരി സമാധാനമുള്ള സ്ഥലത്ത് പോണേണ ട്ടാ
ഉം പിന്നെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഈ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയി വരണ്ടേ? പിന്നെ ക്ഷീണം മാത്രായാൽ കാര്യല്ലല്ലോ? അതാ ഞാൻ ഉദ്ദേശിച്ചേ!.
അയ് ശരിയാണ് ട്ടാ. പിന്നെ മ്മള് വീ ട്ടില് വരുമ്പോ, എന്തെങ്കിലൊക്കെ ചെറിയ ഗിഫ്റ്റൊക്കെ വീട്ടാർക്ക് വാങ്ങണം. അത് അവർക്ക് ഭയങ്കരൊരു സന്തോഷമായിരിക്കൊള്ളൂ.
ഉം അതെ പിന്നെ അമ്മയ്ക്ക അച്ഛനും സഹോദരങ്ങൾക്കും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ തന്നെ അവർ അപ്പ ഭയങ്കര സന്തോഷ ആയിരിക്കുലെ.
ആഹ് അതൊക്കെ കൊടുക്കുമ്പോ നമുക്ക് നമ്മള്. പോയ അത് വാങ്ങിക്കാന ഇടയായ സാഹര്യവും കാര്യവുമൊക്കെ അതിനിടക്ക് നമുക്ക് പറയുകയും ചെയ്യാ അത്‌ അവർക്ക് കേൾക്കുമ്പോൾ രസവാരിക്കും.
അ ഉം പിന്നെ ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത ഓരോ സംഭവംക്കെ നമ്മളിങ്ങനെ പറഞ്ഞൊണ്ടിരിക്കൂല. നമ്മൾ എന്തൊക്കെ നടത്തി, എന്തൊക്കെ നടന്ന്, കണ്ട്, അതൊക്കെ പറഞ്ഞേ, ഭയങ്കര ഇഷ്ടല്ലേ? അത് ഇങ്ങനെ പറയാൻ.
എനിക്കു അതെ. കേട്ടിട്ടന്നെ കൊതിയാവ്ണ്. അവരുടെ ചെവി യിന്ന് തീർക്കും നമ്മള്. ഇതൊക്കെ നടക്കട്ടെന്നെന്നെ നമ്മക്ക് പ്രതീക്ഷിക്കാം. എങ്കി പിന്നെ, ശെരി.
ഉം, ശരിയെന്നാ. ഇത്രയും പ്ലാൻ എങ്ങനെ നമ്മള് എന്താണ് ഷേ ട്രൈൻ ട്രിപ്പ് നമ്മള് പ്ലാൻ ചെയ്തല്ല. ഇനിയത്, എന്തേലും നടന്നാ മതിയായ്ന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കണം, ജോലിയെടുക്കണം, കാശ്ണ്ടാക്കണം.
അതെ, അതെ. ശരി
ഉം